ഹലോ ഹലോ ആഹ് എന്ത്‌ ചെയ്യണെ
ആഹ് ഞാനായിരുന്നു ഇപ്പൊ അമ്മ വന്ന് പോയൊള്ളൂ അപ്പൊ ഞാൻ എടുക്കുണു ഫോണില് ചാർജ് ഉണ്ടാരുന്നില്ലേ അപ്പൊ ചാർജ് ചെയ്യാൻ വച്ചിക്കായിരുന്നു ഫോണേ
ഇനി അമ്മ എപ്പളാ വരിക ഇനി ആ കഴിച്ചു കഴിച്ചു
അമ്മേനെ ആ തരാൻ കഴിയും വരുമ്പോ
അതെ ഒരുപാട് വഴുകൂലേ
ആ പിള്ളേര് ഒരു മണിയാവുമ്പം വരും അങ്ങനെ ചായ ഇന്നാ ട്യൂഷൻ ഇപ്പൊ ഒരു നാ
ട്യൂഷൻ പിള്ളേര് എപ്പളാ വരിക നാലരക്കില്ലേ നാലര തൊട്ട് എത്ര മണി വരെയാ
നാലര ദുട്ട് ആറര വരെ ആറര ഏഴു മ നേരെ എടുക്കും ഞാൻ
അതേല്ലേ ആ ക്കേ അപ്പംങ്ങനെ എല്ലാരേം കൂടിട്ട് മേനേജ്യ്യാൻ പ ചുണ്ടോ
ട്യൂഷന് ഇപ്പകൊഴ് പൊന്നോട്ടേ പ്പനെപോകാ വെച്ച് നമുകൂ ചെര് ഒരേ ക്ലാസ്സാച്ചാ നമുക്ക് ഒന്നൂടി എളുപ്പായിരിക്കും പക്ഷെ ഇതിപ്പ വേറെ വേറെ ക്ലാസ് ആണ് ന്നാലും കൂടിയിട്ട് കൊഴപ്പല്ല അങ്ങനെന്നെ പറയാൻ പറ്റു എന്ന് ച്ചാൽ നമ്ക്കവര് ഇപ്പാ ഒരു സ്കൂളി മാക്സിമം ഒരു സ്കൂളിൽ തന്നെ എട്കൊള്ളൂ. എന്തച്ചാ നമ്മള് നമ്മളതായിട്ട്ള്ള എട് ക്കല് ട്ക്ക്ല്ല സ്കൂളിൽത്തെ ട്ക്കൊള്ളു പ്പൊ പഠിക്കാൻ എളുപ്പയിരിക്കേ നമ്മള് സ്കൂളിന്ന് വേറെ ട്യൂഷ ക്ലാസ്സിന്ന് വേറെ കൊടുക്കുമ്പോ ക്കൊ ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനായിട്ട്
ഉം അപ്പൊ ഞാനതല്ലേ ബുക്ക് റേഞ്ച് പോണണ്ട്ട്ടാ റേഞ്ച് പോണണ്ട് റെയ്ഞ്ചേ
ആ ഒരു മിൻറ്റെ ആ ഒരു മിൻറ്റ് ഒരു മിൻറ്റ് ആ ഹലോ
ആ പറയ് എന്നിട്ട്.
ആ ന്ന്ട്ട് ഇപ്പൊ ഇപ്പ ഒന്ന് ച്ച് അവിടെ പോയ്ട്ട് യന്ന്ച്ചാല് ഞാന് ഈ പറഞ്ഞ പോലെ ന്നെ ഹേ അവര് പാടെട്തൊട്ക്കും പാടെട്തൊട്ത്ത്ട്ട് നമ്മളഅയിന്റ ഉള്ള്ത്ത വാക്കൊള് വായിക്കാൻ പറയും പി
ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ പിച്ച് ഡിസ്ക്രിപ്ഷൻണ്ടാവും അവോർക്കെ അപ്പൊ
ഉം
ഹലോ
റേഞ്ച് റേഞ്ച് പോണണ്ട് ട്ടോ
ഇപ്പ കേക്കാണ്ടോ ഹലോ ഇപ്പ കെ
ആ കേക്ക്ന്ന്ണ്ട് എടക്ക് നല്ല ആ ഇപ്പ കേക്ക്ണ്ട് എടക്ക് നല്ലം പോലെ കേക്ക് എടയ്ക്ക് ഇങ്ങനെ വിട്ട് വിട്ട് വിട്ട് വിട്ട് കേക്കും.
അപ്പൊ ഇവ്ർക്ക് ഒരു ചിത്രം നോക്കിയിട്ടേ ആ ചിത്രത്തിന്റെ ഉള്ളിൽത്തെ കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ പർഞ്ഞിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻന്ന് പറയും അപ്പ അതുപോലെക്കെ എഴുതാനൊ ക്ക വര്ന്ന്ണ്ട് വക്ക് അപ്പാ അതൊക്കെ എഴുതലാണ് പ്പം മെയ്നായ്ട്ട് എ പിള്ളേർക്ക് പട്പ്പ്ച്ച് കൊടുക്കേണ്ടത് സ്കൂളിൽ ത്ത പട് ഏറ്റവും നല്ലത് പിള്ളേർക്ക് നമ്മള് നമ്മള്ളതായിട്ട്ള്ള ആ ഉം ഉം നമ്മൾ പറഞ്ഞു കൊടുക്കണം എല്ലാ പാഠങ്ങളും ഭാഷേനേം മലയാളത്തിലുള്ള അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം പിന്നെ എക്സ്ട്രാ നമ്മള് സ്കൂളിലത്തെ പഠിപ്പിക്കൻ നല്ലത് പിന്നെ അതിത്തെ വാക്കുകള് വേഡ്സ് പിള്ളേർക്ക് അതിത്തെ വേഡ്സ് ഉണ്ടാവല്ലോ ഓരോ വാക്കുകൾ ഇപ്പൊ ഒരു പാടെടുക്കാൻ ചാലു അയിലത്തെ വാക്കുകൾ മെയിൻ ആയിട്ടുള്ളത് അതൊക്കെ എടുത്തു കൊടുക്കുക പിന്നെ കൊസ്റ്റൻ ആൻസേഴ്സ് അതിൽത്തെ ബാക്ക നമ്മുടെ അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കൊടുക്കാം
നമ്മള് ചെയ്യൻ പറ നമ്മള് ഒപ്പരിക്ക അവരിടുത്ത് ചെയ്യൻ പറയാ നമ്മള് ചെയ് കൊടുതിട്ട് കാര്യംല്ല ഹോംവർക്ക് അതുപലെ തന്നെ നള് ചെയ്ത് കൊടുത്തിട്ട് കാര്യല്ല്യല്ലോ അവരോട് ചെയ്യാൻ പറയാ നമ്മൾ പറ്റുന്നത് തിരുത്തി കൊടുക്ക
ഉം അയ്ശരി അവരെകൊണ്ടന്നെ ചെയ്യിപ്പിക്ക് പാ മാത്രം ഇത്രം പറഞ്ഞൊടുത്തിട്ട് വർക്കൊക്കെ അവരെ കൊണ്ടന്നെ ചെയ്യിപ്പിക്ക്-
ഉം പാടം പറഞ്ഞുകൊടുക്കും വേണം വർക്ക് ക്ക് നമ്മള് കവർക്ക് അറിഞ്ഞില്ലെങ്കി നമ്മളെന്നെ പറഞ്ഞഞ്ഞൊടുക്കണൊട്ടോ നമുക്കപ്പം അവര്ക്ക് ചെലോർക്ക് അറിയാം അറിയ- ത്തരുണ്ടാവും അപ്പൾ നമ്മളത് ചെയ്ത് പറഞ്ഞൊടുക്കണവർക്ക് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഹ് ചെയ്ത് കൊടുക്കണം നമ്മൾ ചെയതൊടുക്കാന്നെച്ച എഴുതി കൊടുക്കലൊന്നില്ല്യ പറഞ്ഞൊടുക്ക കുഞ്ഞുകുട്ടി കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ആനെചിച്ചാല് നമ്മള് പറഞ്ഞു കൊടുക്കാം ഒരു നാല് അഞ്ച് നമുക്ക് എഴുതി കൊടുക്കണ്ട ആവശ്യം വരാറില്ല സാധാരണ നമുക്ക് ഉം എന്തെങ്കിലും ഇങ്ങനെ അവർക്ക് അറിയാത്തണ്ടച്ചാ മാത്രം ഹോംവർക്ക് ഒക്കെണ്ടച്ചാ പറഞ്ഞു കൊടുത്താ മതി
ഉം ഉം
ഒന്ന് രണ്ടിനൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം എഴുതി പഠിക്കാനായിട്ട് എഴുതി കൊടുക്കണം നമ്മള്
ഉം ഉം
അങ്ങനെ പിന്നെ സി ബി എസ് ഇക്കാണങ്കിൽ കുറച്ച് കുഴപ്പില്യ ഇപ്പ എന്റെ പിള്ളോരൊക്കെ സി ബി എസ് ഇ ആ പഠിക്കണത് അപ്പ അവർക്കാച്ച അവരെ സ്കൂളിലത്തെ കാര്യങ്ങള് മാത്രം ആഹ് ഇപ്പ പറഞ്ഞൊടുത്താമതി കൊസ്റ്റിനാൻസ-
കറ ആഹ് അ സി ബി എസ് സി കുറച്ചൂടെ എളുപ്പതോന്നുന്നു പഠിപ്പിപ്പിക-
ആ സി ബി സി ഈ എളുപ്പം ബുദ്ധി ടഫാണ് പക്ഷെ എന്നാലും കൂടിട്ട് അവരുടെ ക്വസ്റ്റ്യൻസ് അവർക്ക് എടുക്കണന്ന് മാത്രെവരുള്ളൂ
ഉം പഠിപ്പിക്കുന്നത് മാത്രം പക്ഷെ മറ്റത് അങ്ങനെല്ല
സ്റ്റേറ്റ്ന്ന് പറഞ്ഞാ ഇചിരി ഇണ്ടാക്കി എഴുതണ്ടവരും നമ്മള്
ആഹ് അതെ അതൊക്കെ ഭാവനേന്ന് എടു-
ആഹ് നമ്മള് ഇണ്ടാക്കി എഴുതണം കൊറച്ച് കാര്യങ്ങൾ അപ്പ അപ്പ അങ്ങനൊരു പ്രശ്നം വരുണൊണ്ട് പക്ഷെന്നാലും മാർക്ക് സ്കോർ ചെയ്യാനാട്ട് നന്നായിട്ട് അല്ല എന്തായാലും പഠിക്കണം നന്നായിട്ട് പാടം നന്നായി വായിക്കാൻ പറയണം അവരട- ത്തൊക്കെ പാഠം ഒര് ഫൈ ടൈംസ് പ്പഞ്ച്-
ന്നെ എങ്ങനെ ഇപ്പൊ അതെ ഫസ്റ്റ് എങ്ങനെ തുടങ്ങിയത് കുട്ടികളെന്നെ ട്യൂഷന്റെ ആദ്യായിട്ട് തുടക്കം
ആഹ് അത് ഞാന് പ്ലസ്ടൂൽ തൊട്ട് തുടങ്ങിട്ടുള്ളതാ
പ്ലസ്ടുന് പഠിക്കമ്പൊ തന്നെതൊടങ്ങി-
ആഹ് ഞാൻ പ്ലസ്ടു തൊട്ട് തുടങ്ങിട്ടുളള പ്ലസ്ടു പഠിക്കുമ്പോ തൊട്ടിട്ട് ഞാൻ സ്റ്റാട്ട്- സ്കു ട്യൂഷൻസ്റ്റാട്ടിതിട്ട്ണ്ട് ആ വീടും അടുത്താണ് പിന്നെ ഞാൻ ട്യൂഷൻ എട് ട്യൂഷൻ പഠിച്ച സ്ഥലത്തില് ചേച്ചി അവ്ടത്തെ ചേച്ചി ട്യൂഷൻ ടീച്ചറെ പാ ആ ഞങ്ങളെ എടുക്കാനായി ചേച്ചി പാടെട്ത്തൊടുക്കും പക്ഷെ അവർക്ക് ക്വസൃനൻ എടു ക്കാനും അതുപോൽതന്നെ അവര് പരീക്ഷയ്തെത് നോക്കാനും ഒക്കെ നമ്മളെ വിളിക്കും പിന്നെ അഞ്ചാം ക്ലാസ്സിലവിട് പ അഞ്ചാം ക്ലാസ്സാരനേയും ആറാം ക്ലാസിനേം എനിക്ക്തന്നു പിന്നെ അപ്പൊ അവരെ ഞാൻ എടുത്തിരുന്നു അത് എന്റെ ചേച്ചിടെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ വീ ട്ടില് ചേച്ചിടെടുഷ്ടി യിട്ട് ടൂഷെട്ത്തിട്ട്ണ്ടായിരുന്നു അപ്പൊ ആ ചൂ ടൂഷൺകുട്ടീളൊ മൊത്തം പിന്നെ ഞാൻ എടുത്തു
ഉം
ച്ചായിട്ടായിരുന്നു രാവിലെ ആറ്മണിന് ഒരു എട്ട്മണിവരെ കൊറച്ച് പിള്ളേരുണ്ടാവും ആ പിന്നെ ഭായി വൈകുന്നേരം നാല് ഞാ കോളേജ് പോകും കോളജ് പോയിട് ട്ട് പിന്നെ ഏ ആറരതൊട് നാലര തൊട്ട്ട്ട് ആറരക്ക് നാലു മണിവരും അപ്പൊ നാലരതൊട്ട്ട്ട് വീണ്ടും ആറരവരെടുക്കും കൊറച്ചുപേരുനെ പിന്നെ ആറര തൊട്ടിട് എട്
അപ്പൊ നമുക്ക് എവിടെക്കേലൊക്കെ പോൺ ണ്ട കാര്യക്കെ റിസ്കല്ലേ
അത് പറ്റില്ല പോവാനായിട്ട് ആക കൂടിയ ഞാങ്ങനെ കൂ പിള്ളാർനെട്ടിട്ട് പോ പോലില്ല ട്യൂഷൻ അങ്ങനെപോവാണങ്കെ തന്നെ ഒരുദിവസം മൊടക്ക് കൊട്കാണെങ്കെതന്നെ നമ്മളത് ഞായറാഴ്ച എക്സ്ട്രാ എടുത്തൊടുക്കും ഞൻ അങ്ങനെയാണ് കാരണം നമ്മളവരെ ഫീസ് മേടിക്കുമ്പോ അതിന്റേതായിട്ടുള്ളത് ചെയ്യണല്ലോ
ചെയ്യണം
അപ്പൊ അത്കാരണംകൊണ്ട് പോക്ക ഒക്ക കണക്കന്നേണ് കാരണന്ത്വെച്ചാ നമുക്കിപ്പോവിടെണ് പോയിനിക്കാൻ ആ പൂവാണ്ടന്നിരികില്ലാ നമ്മൾ പോണ്ടസ്ഥലത്ത്ക്കൊക്കെ പോകും പക്ഷെ അതവാ അങ്ങനെ എമർജൻസി ച്ച്ടെ പോണ്ടിവന്നാൽതന്നെ ആ ഇങ്ങനെ ചെയ്യും ഞായാറാഴ്ചടുത്ത്കൊടുക്കും ആ സബ്ജക്ട് ആ സബ്ജെക്ട് അല്ലെങ്കെ അന്നത് തതൂ ട്യൂഷൻ
ഉം ഓക്കെ ടൈം ടേബിള് പോലെട്ട്ട്ടാണ് പഠിപ്പിക്കുന്നെ ഓരോ ദിവ
തുടങ്ങ്ണനനുസരിച്ച് പഠിപ്പിക്കൊള്ളൂ പിന്നെ നമ്മള് ബേസെന്ന് പറയൻച്ചാല് നമ്മള് അക്ഷരമാലവർ കറിയോനോക്കണം ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണനപ്പട്ടിക അറിയോ നോക്കണം അത് ബൈസാണ് മൈനായിട്ട് പിന്നെ കൂട്ടല് കൊറക്കല് ഹരിക്കൽധൊ ക്കെനമ്മള് ശനിഴാഴ്ചകളിലല്ലാ ശനാഴ്ച ചകളും വീണ്ടും വീണ്ടും റിപ്പീറ്റെയ്തോണ്ടേരിക്കും
അല്ലെങ്കി മറക്കും അല്ലെ അല്ലെങ്കി
അപ്പൊ അത് കാരണം കൊണ്ട് വീണ്ടും വീണ്ടും പഠിച്ചത് ഇന്ന് പഠിച്ചത് നാളെ വീണ്ടും ചോയിക്കണം
അത് ശരി
പ്പ ൻ്റെ ട്യൂഷൻ കുട്ടി ഇപ്പൊ വരുന്ന് പുതിയ കുട്ടി വന്നതാ ഇപ്പോ ആ വന്ന കുട്ടിപ്പൊ രണ്ടാം ക്ലാസ്സിലാ പഠിക്കണേ അവൻ സി ബി എസിയാ അവൻ വീട്ടിലൊന്നും അവന്റെ അമ്മ ട്യൂഷൻ എടുക്കണതാ അമ്മ ടീച്ചറും അച്ഛൻ വക്കിലുവാ വീട്ടിലിരിക്കണില്ലാ ആ കുട്ടി പഠിക്കാനായിട്ട്
അതാ
ആ ആ കുട്ടി വീട്ടിലിരിക്കുന്നില്ലാ പഠിക്കാനായിട്ട് അപ്പാവന് ചെറുതായിട്ട് ഇങ്ങനെന്തൊ ഒരു പ്രശ്നമുള്ള പോലത്തെ കുട്ടിയാ
മൈസരി
അപ്പൊ അവന് എന്നിട്ട് എന്റെടുത്ത് ട്യൂഷന് വിട്ടേക്കാ ഇവിടെ വന്നപ്പോ ആള് ഒരു ദിവസം അമ്മേനെ ശരിയാക്കി കൊടുക്കും വീട്ടിൽ പോയിട്ട് ഞാൻ ശരിയാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു രണ്ടാത്ത സാള് ഓക്കെ ആയി കുഴപ്പില്ലാണ്ട് വന്നു മൂന്നാമത്തെ ദിവസവും കുഴപ്പില്ലാണ്ട് വന്നു ഇപ്പൊ നല്ല ഇൻട്രസ്റ്റില് പഠിക്കാനൊക്കെ ഇഷ്ടാ എന്റെ എടുത്ത് വന്നതിനുശേഷം ഞാൻ പറഞ്ഞില്ലെ ഞാൻ പരമാവധി ഞാൻ ഇങ്ങോട്ട് സമയത്തൊക്കെ പുള്ളേരെന്നെ അടിക്കാറൊക്കെ ഇഉണ്ടായിരുന്നുട്ടാ പണ്ടൊക്കെ നല്ല അടിവിട് തന്നെയാണ് പക്ഷെ പിന്നെ പിന്നെ അടിയൊക്കെ നിർ ർത്തി കാരണം കല്യാണം കഴിഞ്ഞ ഉണ്ണികളൊക്കെ ആയപ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് പിള്ളാരോട് എന്താ പറയാ അടിക്കണ്ടാന്നുള്ളരു തോന്നല് വന്നു കാരണം നമ്മൾ ആ നമക്ക് അന്ന് എനിക്കഷ്ടാ എല്ലാർക്കും പിള്ളേർക്കൊക്കെ എനിക്കിഷ്ടാ അന്ന്ഒന്നും ചെന്ന് പക്ഷേ നമുക്ക് അടിക്കാൻ നിവർത്തിയില്ലാ കാരണം എന്താന്നുവെച്ചാ ച്ചാല് പിള്ളേര് തീരെ പഠിക്കില്ല ഇപ്പൊ ഇപ് ഇപ്പോ ഇപ്പൊ പിള്ളേർ കുറവാ അത് കാരണം കൊണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് അവരുടെ ഇഷ്ടത്തിനുസരിച്ച് നിൽക്കാൻ പറ്റും അപ്പൊ അവർക്ക് ഓരോരുത്തർ അവർക്ക് വേണ്ട സമയം നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റുവേ അങ്ങനെയാ ഇപ്പൊഴുത്താരുത് അങ്ങനെ പ ട്യൂഷനോ ട്യൂഷൻ എടുക്കാൻ ചെറി വിട്ടീലിരുന്ന് വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു അടിഭാഗം ഗ്യാസ് തന്നെ ഇപ്പോരു ആ സി ബി എസിക്കാണെങ്കിൽ കൂടുതൽ ഫീസ് മേടിക്കാൻ പറ്റും പത്തുഎഴുന്നൂറൊക്കെ മേടിക്കാ ഗ്യാസിലൊ എ ഏ ഞാൻ അഞ്ഞൂറേ മേടിക്കാറുളുട്ടോ ആ പിന്നെ ഇപ്പൊ മറ്റേ രണ്ടാം ക്ലാസ്സിലാണെകിൽ ഇപ്പ അഞ്ഞൂറ് ഒന്ന് തൊട്ടിട്ട് അഞ്ച് വരൊക്കെ അഞ്ഞൂറ് മേടിച്ചാ മതിയായിരിക്കും അഞ്ഞൂറ് അറുന്നൂറൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട് എറാണകുളത്തെ ഭാഗത്ത് എന്റെ കൂട്ടുകാരത്തൊക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ട് അവളൊക്കെ എഴുന്നൂറ് അഞ്ചുറൊന്നും പൈസ വേടിക്കണംന്ന് പറയുന്നത്
ഉം ഉം ആ അവിടെ എന്റെ എന്താ പറയാ മ് അവിടെ എന്റെ വല്യമ്മടെ വല്യമ്മടെ വീട് വീടിന്റെ അവിടൊക്കെ എന്താണ് ഇവരിങ്ങനെ ഫീസ് മേടിക്ക്ണ് വച്ചാൽ ഒരു ടീച്ചറാണ് നടത്തുന്നത് സ്കൂള്ത്തെ ടീച്ചറാ അവര് എങ്ങനെയ ച്ചാല് എല്ലാ കുട്ടികൾ ഇപ്പോ ഒരു മിനിമം ഉണ്ടാവും ഇപ്പൊ ഒന്നാം ക്ലാസ്സിലക്കെ പഠിക്ക്ണ കുട്ടികൾക്കെ ഒരു മിനിമം ഇരൂനൂറോ ഇരുന്നൂറ്റമ്പതോ മിനിമം ഇണ്ട് പിന്നെ അത് കഴിഞ്ഞാല് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എന്തോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെത്തെ കുട്ട്യോള് നാല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടോക്ക് നാന്നൂറ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടികൾക്ക് അൻ റ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ട്യോ ൾക്ക് അറുന്നൂറ് ഏഴാം ക്ലാസ്സ്‌ത്തെ കുട്ടികൾക്ക് എഴുന്നൂറ് അങ്ങനെ പത്തിൽ പഠിക്കുന്ന കുട്ടോൾക്ക് ആയിരം
ആ നമ്മള് സ്റ്റാർട്ടിംഗിൽ എപ്പോഴും കുറവ് മേടിക്കാ നല്ലത് കാരണം എന്താ വെച്ചാ നമുക്ക് ഓവർ ഫീസ് വെടിച്ച ച്ചിട്ട് കാര്യല്ലല്ലോ കാരണം കുട്ടികളുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടെ അപ്പൊ നമ്മൾക്ക് പാ ഇപ്പെട്ടെ കുട്ടികൾ വരുണ്ടാവും വേറെ വ്യത്യസ്ഥത അപ്പോ നമ്മൾ പരമാവധി നാനൂറ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നാനൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം കുഴപ്പൊന്നുല്ല ഇരു ന്നൂറൊന്നും ഇപ്പ ആയെ എവിടേയുല്യ അപ്പൊ നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അങ്ങനെ കൂട്ടി കൂട്ടി പോവാ ഞാനിപ്പ മൂന്നാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് നാനൂറായി മേടിച്ചന്ന പിന്നത്തെ വർഷം നാനൂറ്റമ്പതാക്കി പിന്നെപ്പം അഞ്ഞൂറാക്കി
ഉം ഉം ഉം
ല്ല അപ്പ മൂന്ന് വർഷമായിട്ട് എന്റെടുത്ത്ക്കാ വരണത് അഞ്ഞൂറാക്കി ഇണ്ട് ഇനിയിപ്പ ഞാന് ആറിലാവുമ്പോ ചിലപ്പോ ഞാൻ കൂട്ടും ഒരു നൂറ് രൂപയും കൂട്ടും
ഉം
ഞാൻ കൂട്ടി കൂട്ടി പോകാന്ന് വിചാരിക്ക്ണ് പക്ഷ അവള് ഞാൻഞാൻ വൻകിപോന്ന ട്യൂഷൻ എടുക്കാനായിട്ട് ഒരുരു ത് വരുന്നില്ലട്ടോ സമയം കിട്ടണില്ല എനിക്കൊന്നമത് എന്താ വെച്ചാ പിള്ളാര് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ലേ ആ സമയത്ത് അവാറ്റങ്ങളെ നോ കൊണ്ട ഞാനിനി എന്ന് വെച്ചാ അവര് അ ഇമ്മക്കും പിള്ളേരുണ്ടല്ലോ അപ്പൊ നമ്മള് അവരെ നോക്കണ്ടേ അപ്പൊ അ ഇപ്പൊ ഞാനത് കൊ ഇത് നാലര നാലരക്ക് കറക്റ്റ് വന്നാ ആറേക്കാലിന് വിട്ടിരുന്നു രണ്ടൂസം മൂന്നൂസം തൊ സ് സ്റ്റാർട്ടിംഗില് ജൂണില് തൊട്ട് അങ്ങനെ വിട്ടു തുടങ്ങി ഞാൻ, വിട്ടു തുടങ്ങിയപ്പോ പഷെ പിന്നെ പിന്നെ ഇവര് പഠിച്ച് കഴിയണ്ടെ, പഠിച്ച് കഴി യാണ്ടായപ്പോ വീണ്ടും ആറേമുക്കാലന്നായൊടങ്ങി പിന്നെയും, ഞാൻ പറഞ്ഞതാ ഒന്നന്നര മണിക്കൂറ് നമ്മള് കൊടുക്കുന്ന ആത്മാർത്ഥത തിരിച്ച് നമുക്ക് കിട്ട് ട്ടുന്നില്ലേ എന്താച്ചാ ഇവര് കുട്ടിൾടെ കയ്യിന്ന് നമുക്ക് ആത്മാർത്ഥത കിട്ടുന്നതല്ല ഞാൻ പറഞ്ഞത് ട്ടോ ഇപ്പൊ ഞാനൊരു ദിവസം ഒരേ ഒരു ദിവസം ഇത്രയും വർഷമായിട്ട് ഞാനൊരു കുട്ടിക്ക് ട്യൂഷൻ എടുത്തിട്ട്, ഞാൻ ആ കുട്ടി ഒരു ദിവസം ഞാന് എനിക്ക് പെട്ടെന്ന് അബദ്ത്തിലാണ് ഞാൻ പറ പറയാൻ ഞാൻ ഫോൺ വിളി ട്ട് പറയാന്ന് വിച് വി വിചാരിച്ചു ടു ട്യൂഷനില്ല്യാന്ന് ഫോം ഫോം വിളിച്ച് പറയാന്ന് വിചാരിച്ചിണ്ടായിരുന്നു ഞാനേ വരുന്ന് വിചാരിച്ചു പെ ട്ടന്ന് വെരുന്നും വിചാരിച്ചു ആ സ്ഥൽത്തിന്ന് പോയ സ്ഥൽത്തിന്ന് പക്ഷെ വരാൻ പറ്റിയി